ആ ടോ
ആ കേൾക്ക്ണ് ണ്ട്
പിന്നെ ന്തൊക്കെണ്ട് ശേഷങ്ങള്
പിന്നെന്താ നല്ല വിശേഷാണ്. ഇന്നെന്തേയിര്ന്നു ഫുഡ്ന്ന്ള്ളെ പിന്നെ പർഞ്ഞില ഫുഡ് കഴിച്ചു പർഞ്ഞു
ആണോ ആഹ് ചോറും നെത്തോലി കിട്ട്യാര്ന്നു നെത്തോലി കറിയും വെച്ചു നെത്തോലി തോരൻ വെച്ചു കറി വെച്ചാല തോരൻ വെക്കാറുണ്ടോ നെത്തോലി ഉള്ളിയൊക്കെ ഇട്ട് അത് അറിയോ തോരൻ വെക്കുന്ന
ട്ട്ണ്ട് ഞാൻ പൊറത്തായിരുന്നു കൊറച്ച് അപ്പൊ അങ്ങനെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് ഹസ്ബന്റിന്റെ കൂടെ വിദേശത്ത് പോയിരുന്നു അപ്പൊ അവിടെ പല സ്ഥലങ്ങളില് ഉള്ളോരും ഉണ്ടാവുല്ലോ അപ്പ അവര് നമ്മള് അല്ലാത്ത ഫുഡ് ഇണ്ടാക്കുമ്പോ ആഹ് അങ്ങനെ കഴിച്ചിട്ട്ണ്ട് ഞാൻ പക്ഷെ ഇവിടെ ഞങ്ങളവിടെ ആർക്കും താല്പര്യം ഇല്ല അങ്ങനെ പറഞ്ഞാല് അവർക്കിത് ഒന്നെങ്കി കറി വെക്കാ അല്ലെങ്കി വറ്ക്ക
വറുക്ക പക്ഷെ നമുക്ക് നെത്തോലി കിട്ടിയ ഉടനെ നമ്മള് പറയ്ന്ന് പീര പറ്റിക്കുവന്നാ
ആഹ
ആഹ് ഈ തേങ്ങാപ്പീര ഒക്കെ തേങ്ങ അധികം ചതയ്ക്കത്തില്ലല്ലോ തേങ്ങാ ഇട്ട് ഇല ഒക്കെട്ട് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് നല്ല പോലെ പഴ് ആഹ് പഴ്ത്ത വെച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണേം ഒഴിക്ക് കറക്കാനായിട്ട് കറി വേപ്പില നല്ല
ആന്നല്ലേ ആഹ ആഹ
അതും വെച്ചിട്ട് രസവും വെച്ചും പിന്നെ അവിയലും വെച്ചും
ഉം ഉം ഇങ്ങളെന്താ വിശേഷ ദിവസങ്ങളിൽ എന്താ ഫുഡ് ഇണ്ടാക്ക
നമ്മള് സദ്യ അതാ ഉണ്ടാക്കുന്ന സദ്യയാണ് ആഹ നമ്മള് ബിരിയാണിയൊക്കെ വല്ലപ്പോഴേ ഉണ്ടാക്കും
ആഹ
അഭൂർവായിട്ടേ ഇണ്ടാക്കും അഭൂർവല്ല മക്കൾക്കത് ഇഷ്ടാ അങ്ങനെയൊക്കെ ഉണ്ടാക്കും മോന് ഉണ്ടാക്കും ബിരിയാണി നല്ല ആയിട്ട് ആഹ യൂട്യൂബിലൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച പക്ഷെ നല്ല ഫേവ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാക്കും
കുക്കിംഗ്‌ന് ഇൻടറസ്റ്റ് ഇള്ള ആളാവുലെ
ആ ആന്ന് ആഹ നോക്ക ആ മോള് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല അതല്ല അവക്ക് അത്‌ ഇൻട്രസ്റ്റ് ഇല്ല അവന് ഉണ്ടാക്കിട്ട് അവൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് അവക്കൂടെ എല്ലാര്ക്കും കൂടെ ഉണ്ടാക്കുന്ന എന്നിട്ടാ മോളോട് പറയും മോളാ മൂത്തത് മോളോട് പറയും ചേച്ചി ഇതെല്ലാം ക്ലീൻ ചെയ്യാങ്കി തരാ പറയും പാത്രം കഴ്കാൻ അവന് ഇഷ്ടല്ല
ഉം
പക്ഷെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാ പക്ഷെ പിന്നെ ഇമ്മക്ക് ആ സ്ലാവിന്റെപ്പുറം മൊത്തം അങ്ങ്
അതാണ് അതാണ് പ്രശ്നം ഇവര് ഇണ്ടാക്കിയാല് അവര്ണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റ് ആണ് പക്ഷെ അവരുണ്ടാക്കി കഴിഞ്ഞാല് പണി ഉം രണ്ട് സ്ത്തെ പണി ഇണ്ടാവും മൊത്തം പരതത്തീട്ട് ഇണ്ടാവും എല്ലാ ബോട്ടിൽസും
അല്ല എല്ലാ ബോട്ടിലും എടുത്ത് പുറത്ത് വക്ക ആ പൈപ്പിനാത്ത് പോലും പിടിക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഒര് എണ്ണ മയം ആയിരിക്കും പിന്നെ മസാല എല്ലാം എല്ലാതും കാണും പക്ഷെ സംഭവം ഒക്കെ കൊള്ളാം ഓക്കെ പിന്നെ ഞാനൊരു ഒരു ദിവസത്തെ പണി പിന്നെ ചെയ്യണം അതാണ് ഇപ്പളെ അങ്ങ്
അതെ ബോട്ടിലൊക്കെ നാശയിട്ടുണ്ടാവും
ഉം അത അത അതിന് ഞാൻ വഴക്ക്പ്പറയണ ആഹ് അതാണ് അത് ആഹ് അതാണ് അപ്പ ഞാന ആഹ് ഞാൻ ഈ വഴക്ക് പറയുന്നത് കൊണ്ടാവും നേരിട്ട് ചേച്ചിയോട് പറയും നീ ക്ലീ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകാന്ന് അങ്ങനത്തെ അങ്ങനത്തെ കണ്ടീഷന ഉള്ളത് ആഹ് ക്ലീൻ ആക്കാനൊക്കെ പറ്റും അതെന്താ ഉള്ളി തൊലി അതെന്താ ആഹ് ഉള്ളിയൊക്കെ തൊലിച്ച് അരി യുന്നവന്ന അവന് എന്റെ ആഹ് ഇ ഹോ അതുപോലെ നൈസായിട്ട് അറിഞ്ഞെടുക്കു നല്ല നല്ല ആഹ് രീതിയ്ക്ക് ആഹ് പ്രൊഫഷണൽ ആൾക്കാരരിയുന്ന അത് പോലെ അരിഞ്ഞു വെക്കും അവളോട് ഒരു ഉള്ളി അരിയാൻ പറഞ്ഞാൽ രണ്ടായിട്ട് വെട്ടി മുറിച്ച് അത് കണ്ടാ അവൻ ദേഷ്യം വരും അതിൽ രണ്ടും കൂടെ അടിയാവും അടിയാവും
ഫുഡ് ഇണ്ടാക്കണേക്കയും പണി ക്ലീനിങ്ങിനാണ്
ഇത് സത്യ അത് സത്യവ നമ്മളായാലും പെട്ടെന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി തരും പിന്നെ ആഹ് പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി
ഇവര് ഈ ആണുൾ ഫുഡ് ഉണ്ടാക്കുമ്പോ പറയും എന്താ ഇത്ര കൂടുതൽ സമയം ഫുഡ് ഉണ്ടാക്കാന് ഞങ്ങൾ ഇണ്ടാക്കി കാണിച്ച് തരാ ഇവർക്ക് ഉണ്ടാക്കൽ മാത്രം
അതല്ല സത്യാണ് നമ്മളൊരു മീൻ മേടിച്ചു കൊണ്ട് വന്നാൽ അത് വെട്ടി വൃത്തി വൃത്തിയാക്കി എല്ലാം എടുക്കണ്ടേ എന്താ നിങ്ങൾക്കൊക്കെ മീൻ വീട്ടിയാണോ തരുന്നേ
തിൽ ചിലപ്പം കഴിച്ചൂന്ന് വരും പക്ഷെ അവിടെ നാലപുറം നമ്മള് വൃത്തിയാക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും
കട്ട് ചെയ്യുമ്പോ നോക്കി കട്ട് ചെയ്തില്ലേ പിന്നെ പിന്നെ അവിടെ നിൽക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ അത്രയും നമ്മൾ അത്രയും നോക്കിയിട്ടേ ചെയ്യത്തുള്ളു
ആഹ് നമ്മള് നാല് പുറത്തേക്കൊന്നും ചെദംബൽ തെറിക്കാതെ നോക്കും അവര് ഇണ്ടാക്കിയത് ആകെ തെറിച്ചിട്ടുണ്ടാവും
നമ്മളെ ഡ്രസ്സിൽ ഒന്നും വീഴാതെ അത്രയും ശ്രദ്ധിച്ചാ ചെയ്യുന്നത് വേസ്റ്റ് നിങ്ങൾക് വേസ്റ്റ് മാനേജ്മെന്റിനോക്കെ സ്ഥലമുണ്ടോ
വേസ്റ്റിടാൻ ആഹ് ഇപ്പൊ നിക്കുന്നോടത്ത് ഉണ്ട് കുഴപ്പമില്ല നിങ്ങൾ ആദ്യം വീടുണ്ടാർന്നോടത് ഇപ്പൊ വീട് വേറെ വെച്ചതാണോ അപ്പൊ ആഹ് ആദ്യം നിന്നീനോടത്തു സ്ഥലം ഇണ്ടായിരുന്നില്ല
ആഹ് അതാണ് ഏറ്റവും വലിയ വിഷമം എത്ര വലിയ വീടാന്ന് പറഞ്ഞിട്ടും വേസ്റ്റ് ഇടാൻ സ്ഥലം ഇല്ലെങ്കിൽ ഉം അത് വിഷമം
എല്ലാ വീടിന്റെ എല്ലാതും പോവും
അത് സത്യം ഉം നമ്മള് പണ്ട് ഫ്ലാറ്റിന് കുറച്ചു കാലം താമസിച്ചിരുന്നു ആഹ് സമയത്ത് വേസ്റ്റ് എടുക്കാൻ ആൾ വരും എല്ലാ ദിവസവും വരും ഫുഡ് വേസ്റ്റ് എടുക്കാൻ ആൾ വരും ഉം ഒരു ദിവസത്തെ വണ്ടിയിലായിരുന്നു ചില ദിവസം വണ്ടി കേടായി വന്നില്ലെങ്കിൽ എന്തൊരു
അന്നത്തെ ദിവസം ഉം ഉം അതത് വീടിന്റെ ഉള്ളിൽ അല്ലെ ഇരിക്കുന്നത്
ആഹ് അത് ഫ്ലാറ്റല്ലേ വീട്ടിനുള്ളിലായിരിക്കും ആഹ് അല്ല നമ്മള് ബാൽക്കണിയിൽ കൊണ്ട് കൊടുത്ത മതി അപ്പൊ കുഴപ്പമില്ല ആഹ് ഇപ്പോ സ്ഥലമുണ്ട്
ശരി ആഹ്
ആഹ് അതായിരുന്ന സമയത്ത് നമ്മള് ഇപ്പോഴും മക്കള് പറയും ഫ്ളാറ്റ് നമ്മുക്ക് ഫ്ളാറ്റ് ഫ്ലാറ്റ് മേടിക്ക്യ ഞാൻ പറയും എനിക്ക് ഇഷ്ടല്ല എനിക്ക് വീട് തന്നെ ഇഷ്ടം ആഹ് സമയത്ത്താമസിക്കുന്നത് ആഹ് ഫ്ലാറ്റ് താമസിക്കുന്നതിന് ന്നു പക്ഷെ എനിക്ക് വീടാ ഇഷ്ടം ഓരോരുത്തർക്ക് ഓരോ
ആഹ് ഫ്ളാറ്റ് താമസിച്ചവർക്ക് പിന്നെ വീട്ടി താമസിക്കാനൊരു ബുദ്ധിമുട്ടാവേ പക്ഷേ വീട്ടി താമസിച്ചവർക്ക് ഫ്ലാറ്റ് താമസിക്കാനും ബുദ്ധിമുട്ടാവും
പക്ഷേ അങ്ങനെ അമ്മയൊക്കെ വന്ന് നമ്മളങ്ങനെയാണ് വീട്ടിലെ ന പറമ്പിലൊക്കെ എറങ്ങി ആഹ് അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട്
ഉം വീട്ടിലേക്ക്‌ വേണ്ട പച്ചക്കറിയൊക്കെ ഉണ്ടാവോ
ആഹ് അത്ര നല്ല ചീരൊക്കെയുണ്ട് ചീര പച്ചമുളക് തക്കാളി ആഹ് അങ്ങനൊക്കെ ഉള്ള ഉണ്ട് വെണ്ട യൊക്കെ കൊണ്ട് പക്ഷേ അതൊക്കെ ഇൻക് ഒരുത് ഉം ഉം തക്കാളിക്കൊന്നും വലിയ കെയർ കൊടുക്കണ്ട തക്കാളി ഒരു നമ്മൾ കേടായ ഒരു തക്കാളി എടുത്ത് അങ്ങോട്ട് ഇട്ടുന്ന അത് അവിടുന്ന് കിളിച്ച് ഈ മണ്ണൊക്കെ ഇ പക്ഷെ നമ്മള് ക്കാളിക്ക് നമ്മൾ പിന്നെ ഓവറ് കെയർ കൊടുക്കരുത് എന്ത ചാല് ഉം വെള്ളവും വളവോക്കെ തോനെയും കൊടുത്താ അതിന്റെ ഈ തണ്ടൊക്കെ ഒട്ടും കട്ടിയില്ലാത്തല്ലേ പെട്ടെന്ന് ചീഞ്ഞ് പോകും ആഹ് വളം ഒന്നും അധികം കൊടുക്കായിരുന്ന അങ്ങ് മണ്ണിട്ട് കൊടുത്താലെ അങ്ങ് കുട്ട നമ്മള് ഇന്ന് വീട്ടിലുള്ള ഫുഡ് എന്ന് വെച്ചാ പച്ചക്കറി അരിയുന്നതും അങ്ങനെയൊക്കെയ കൊടുക്കുന്നത്
ആഹ് ശരി ഉം അല്ലാ പ്രത്യേകിച്ച് വളം ഒന്നും ചെയ്യുന്നില്ല ലെ
പ്രത്യേകിച്ചളൊന്നുമില്ല അങ്ങനെ നമ്മള് വല്യ പ്രൊഫഷൽ കൃഷിക്കാരൊന്നും അല്ലലെ
ഉം എന്ന എന്നാലും ചീര ചീരൊക്കെ നല്ല ഉണ്ടാവോ
ആഹ് ചീരക്ക് നമ്മള് ചാമ്പൻ ചാരോന്ന് പറയത്തില്ലേ ചാമ്പല് അത് ആഹ് അതിട്ട് കൊടുക്കും
ആഹ് ചാമ്പല് ഇടുന്ന നല്ലതാ
ആഹ് അതും പക്ഷേ അതിൻ്റെ തണ്ടിലൊന്നും തട്ടാൻ പാടില്ല കുറച്ച് ദൂരെയായിട്ട് ഇട്ട് കൊടുക്കുക
അതെ അ ശരി
നനച്ച് കൊടുത്തിട്ട് ഇച്ചിരി പുളിച്ച കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കുക
ആഹ് ആഹ്
ആഹ് അപ്പോ നല്ലായിട്ട് അതിന്റെ ഇലയൊക്കെ നല്ല ക നല്ലേ ബലത്തോട് കൂടി വരും
വരും ലെ ആഹ് ശരി
അങ്ങനെ ചെയ്തു കൊടുക്ക ക കഞ്ഞി വെളളം നല്ല പുളിക്കണം നമ്മള് തലേന്നെ വെച്ചിടുന്നിട്ടെ അങ്ങനെ വെച്ച് കൊടുത്താ നല്ലതായിട്ട് വരും അങ്ങനെ നമ്മള് ചെയ്യാറുണ്ട് അല്ലാതെ നമ്മള് കടയിൽന്ന് എങ്ങും മേടിച്ചൊന്നും ഇടത്തെന്നും ഇല്ല അത് നമ്മൾ ഈ ബക്കറ്റ് അങ്ങനെ ആഹ് അങ്ങനെക്കെ
ചെയ്തിരുന്നു പിന്നെ ഇങ്ങനെ കേട് വരാൻ തൊടങ്ങിയപ്പോ പിന്നെ മടിയായി പിന്നെ മൊകൾക്ക് മണ്ണ്ട് ത്ത് കൊണ്ടോണ്ടേ അപ്പോ പിന്നെ അയിനോടുള്ള കമ്പം പോയി കുറച്ചൊക്കെ ഉണ്ടായിട്ടോ തക്കാളി പച്ചമുളക് ഏഹ് വഴുതനങ്ങൊക്കെ ഉണ്ടായി
പക്ഷേ നമ്മുക്ക് ഇത് പിന്നെ ചീരക്ക് അധികം മണ്ണ് പോലും വേണ്ട ചീരക്ക്‌ അതികം ആഹ് മണ്ണ് വേണ്ട നമ്മള് ഈ കരിയിലയോ അങ്ങനെയൊക്കെ എന്ത ഇത് ആഹ് ആഹ് ഗ്രോ ബാഗില അടിയിലൊക്കെ ന്റെ വാരി ഇടും കരിലയോ എന്തേലും ഒക്കെ ഇട്ട് നമ്മുടെ ഫുഡ് വേസ്റ്റ് വേസ്റ്റ്ന്ന് പറഞ്ഞ ആഹ് മണ്ണ് കൊറച്ച് ഇട്ടാ തി ആ ചാരവും ഹും കരില യൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പച്ചക്കറി അരീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വെച്ചിട്ട് ര കൊറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ അത ഒന്ന് ഒരു പരുവ ആവുമ്പഴത്തിന് കൊറച്ച് മണ്ണിട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ മോള്ല് ചെയ്തേക്കുന്നെ വെച്ച പിന്നെ ഒരുപാട് മണ്ണൊക്കെ മേല് കൊണ്ടു പോകാനും ബുദ്ധിമുട്ടല്ലേ ടറഫിന്റെ മോള് ആഹ് അങ്ങനെ യ്ച്ച് കൊട് ത്ര സുഖമായിട്ട് അത് വിളിച്ചു വരും അത് നമ്മള് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതാ പക്ഷേ ആ നല്ലായിട്ട് പുളിച്ചു വരുന്ന്
അതെയോ ഞാൻ ചീര ട്രൈ ചെയ്തിട്ടില്ല ട്ടോ
ആഹ് ചീര നട്ട്
മോൻക്കൊക്കെ എല എല കഴിക്കണ നല്ലതാണ് പശെ ക്കെ എല കൊടുത്തിട്ടുണ്ടെങ്കില് പിന്നെ അത് വയിറ്റ്ന്ന് കഴിയുന്നവരെങ്ങനെ പോയിങ്ങോണ്ട് ക്കും ദഹനില്ലാതെ
ആ ഓഹ് ശരി അത് ചെലർക്ക് ചീര പിടിക്കത്തില്ല
ആഹ് ഇവൻക്ക് എലവർഗ്ഗങ്ങള് അതേപോലെ പയർ വർഗങ്ങള് അതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ അത് കൊടുത്ത് കഴിഞ്ഞാത് കഴിയുന്ന വരെ അവൻക്ക് പോയിങ്ങോണ്ട്ക്കും ദഹനല്ലാതെ ഹേ ഉം പിടുക്കുന്നില്ല ഉം അത് വയ ഫുള്ള് കഴിയുന്നവരെ പോകും
ആഹ് എനിക്കീ മുരിങ്ങയില കയിക്കുമ്പം ചെല സമയങ്ങളില് വയറ്റിന് പിടിക്കത്തില്ല
ആഹ് എനിക്ക് മുരിങ്ങയില എപ്പോഴും അങ്ങനെതന്നെ ട്ട് പിടിക്കൂല എപ്പ കഴിച്ചാലും ആഹ് വയറൊക്കൊന്ന് ക്ലിയറാവും
ആഹ് പെട്ടെന്ന് ദഹിക്കത്തില്ലന്ന് പറയും മുരിങ്ങയില
ആഹ്
ഉം അതാണ്
ഉം വല്ലാതെ കഴിച്ചാ ഒരു ഒന്ന് ഒന്ന് നമുക്കൊരു സുഖണ്ടാവും വയറിനൊക്കൊന്ന് ആഹ് ഒരു കനൊക്കെ കൊറയും
ആ ഹാ ഒരു ദിവസോക്കെ കഴിച്ച് പിന്നെ ര രണ്ടു ദിവസോക്കെ കഴിച്ച ഒന്നുടൊന്ന് കഴിച്ചാ പിന്നെ വയറ്റിന് പിടിക്കത്തില്ല അങ്ങനുണ്ട് ആഹ് പക്ഷേ ഇപ്പം സൂപ്പർ ഫുഡ് എന്നാ പറയുന്നത് മുരിങ്ങയിലക്ക്
മുരിങ്ങയില ഉം അതല്ലൊ അത്രയും നല്ലതാണത്ര പക്ഷേ ചെലർക്കൊക്കെ ഈ പ്രശ്നംണ്ട് കഴിച്ചാ പിടി
ആഹ് ഹാ ആഹ് എല്ലാവർക്കും ഇഷ് ടമാണ് ഞങ്ങള് ചക്കക്കുരു യൊക്കെട്ട് മുരിങ്ങയില തോരൻ വെക്കും ആഹ് ഉം ഒക്കേ ആഹ് നല്ലേ ഉം പിന്നെ ശരിയടാന്ന് വച്ചെ ആഹ് ശരി
ആഹ് ശരി